ഹലോ
ആഹ് എന്തായി ഖാണോ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ചു
ആണോ എന്താ പരിപാടി എന്നിട്ട്?
പ്രത്യേകിച്ച് പരിപാടി ഒന്നുല്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണ ഉച്ചല്ലേ ഇനി വൈകുന്നേരം ആവുമ്പോ പിന്നെ ഒന്ന് പുറത്തൊക്കെ കറങ്ങും വൈകുന്നേരമാണല്ലോ നമ്മള് വീട്ടില് പുറത്ത് നമ്മള് ചൊടികൾ നനക്കുക അങ്ങനെത്തെ ആ അങ്ങനെത്തെ പരിപാടികളൊക്കെ വൈകുന്നേരംകുമ്പോളാണ് ചെടികളൊക്കെ നനക്കാൻ പറ്റുള്ളൂ
ആ ഞാനും അതെ ഞാൻ വൈകുന്നേരം പോയി ചെടികളൊക്കെ നനക്കും ചെടികളെ നോക്കും ആ അങ്ങനെ ചെടികൾക്ക് എ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽഞാൻ വാ- ഇപ്പം അങ്ങനെ എന്തെങ്കില വൈകുന്നേരം ആണ് ചെയ്യ്ണത്
ആഹ് അല്ല വൈകുന്നേരം ചെയ്താലാണ നാ
രാവിലെക്ക് അതെ അതെ അല്ല വൈകുന്നേരം എന്നല്ല നമുക്കൊന്നില്ലെ രാവിലെ ചെയ്യാം കാരണം വെയിയില് കുറഞ്ഞ സമയത്തായിരി
ആഹ് അല്ല നമ്മള് വൈകുന്നേരം നമ്മളിപ്പോ നനക്കൊക്കെ ആണുന്നുണ്ടെങ്കില് നേരെം വിളക്കുമ്പോളും നമു ക്കാ നനവും കാര്യങ്ങളും ഉണ്ടാവും അവിടെ
ആ
മറ്റേ പിന്നെ അങ്ങനെ ഉണ്ടാവും പിറ്റെ നമ്മള് രാവിലെ നനച്ചാല് ചിലോര് എന്ത് ചെയുംരാവിലിന് നനക്കു വൈകുന്നേരം നനക്കും
ആ ഞ ഞാൻ അങ്ങനെ ചെയ്യാറ് അതെല്ലാ ചെടികളുമല്ലട്ടോ ചില ചെടികൾക്ക് ഇങ്ങനെ നന- നവ്ഒരു പ്രാവഷ്യം നനച്ച രണ്ടു ദിവസമൊക്കെ ഇപ്പോ മറ്റേ നമ്മുടെ ആ നി നിക്കും അയ്യോ എ നമ്മുടെ എന്താണ് ഏ മ ഡാലിയ പോലെയുള്ള ചെടികളൊക്കെല്ലേ ഡാലിയ ഏ ജമന്തി ഡാലിയ അതിനെ ഓക്കെ ഒരു ഒരു ദിവസൊക്കെ മതി എല്ലാ ദിവസോം നനക്കണംന്നില്ല ആ അങ്ങനെ ഒരു ദിവസം നന ഒന്നരാടെ വിട്ടമുള്ള ദിവസങ്ങൾ നനച്ചാ മതി അതുപോലെ നമ്മുടെ വീട്ടില് വളത്ത്ണ ചെടികളൊക്കെ ഹലോ വീടിൻ്റെ ഉള്ളികളെ കെ മണി പ്ലാൻ്റാണെങ്കിലും ഏ ആ ആ നേക്സ് പ്ലാന്റ് അങ്ങനത്തെ ചെടികൾക്ക് പിന്നെ റെ മറ്റേ റബ്ബർ റബ്ബർ പ്ലാന്റ്സ് അങ്ങനത്ത പ്ലാൻസൊക്കെ നമ്മളിങ്ങനെ ര് വ് വി വീടി ഒരു ദെവസം നനച്ചിട്ട് രണ്ട് സ് തൊക്കെ കഴിഞ്ഞ്ന്ന്
അത് കൊറെ നിക്കും അയിന് പ്രശ്നങ്ങളൊന്നുണ്ടാവൂല്ല അമ്മള് ഈ പൊർത്ത് പൊറത്താവുമ്പോ ഇപ്പ ഈ ചൂട് കാലൊക്കാവുമ്പളാണ് വല്ല്യ പ്രശ്
വല്ല്യ പ്രശ്നം രണ്ടു നേരം നനച്ചാലും മതിയാവില്ല്യാ
ആഹ് അതേ നല്ല വെയില്ങ്ങട്ട് ഉം വെയില്ണ്ടായതോണ്ടേ അത് പിന്നെ ന്തേച്ചാല് നമ്മക്കാ മറ്റെന്തൊ ക്കണം ആ തുള്ളി തുള്ളി വീഴ്ണ്ടാ
ആ അതെ അതെ അതിന് നമ്മളൊരുപാട് ഒരുപാട് സ്ഥലങ്ങള്ക്ക്ള്ള ആ ഒരുപാ
പിന്നെ പറ്റും ഞാനൊക്കെ എന്ത് ചെയ്യ വെച്ചാല് അമ്മള് ബോട്ടി
ആ ബോട്ടില് സ്പ്രേ ആ ആ അതെ അതെങ്ങനെ ബോട്ടിൽ സ്പ്രേ ചെയ്യും ഇതായിട്ട് വരും ആഹ് പഷേ
വളം വാങ്ങലുണ്ടോ അതോ നമ്മളെ വീട്ടിലെ കമ്പോസ്
ഈ എല്ല് എല്ല്പൊടി വാങ്ങാറ്ണ്ട് അത് എടക്കൊക്കെ എല്ല്പൊടി വാങ്ങ്
ഈ എല്ല്പൊടി അങ്ങനെ യൂസെയ്താ അലെ നമു ക്ക് പെട്ടെന്ന് വാട്വോ
അതെന്താ വിടെ നമ്മള് യൂസെയ്യുമ്പോ ഡാറക്റ്റ് ചെടീല് ആ ആ ഡാറക്റ്റ് ചെടീലേക്ക് യൂസെയ്യരുത് നമ്മൾ ഈ മണ്ണിന്റെ സൈഡില്ലേ നമ്മ്ടെ മണ്ണിന് ഫലഭൂഷ് ട്ടത് കിട്ടാ വേണ്ടിയിട്ടാണ് ഈ അപ്പ നമ്മള്ടെ ഈ വേ റങ്ങുന്ന സല ഇതിൻ്റതംശങ്ങള് വന്നാ മതി ന ഡയറക്ഷി ചെടി വെക്കുന്ന കുഴീലിത് കൊണ്ടുവന്നിട്ടാല് അതില് ഈ ചെടികൾക്ക് പെ പെട്ടെന്ന് ഹ് നശിഞ്ഞു പേവും നേരെ മറിച്ച് നമ്മള് ചെടി വെച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ
ആ ചെടീൻ്റെ തണ്ടുമ്പേ തട്ടാതെ
ആ നമ്മള് പറ്റാതെ സൈഡ് സൈഡിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് വെച്ച് അതിനകത്തേക്ക് ഇത്തിരി എല്ലുപെടി ഇട്ട് കൊടുത്താ മതി
ആ എന്ന് വച്ചാല് എന്റെ വീട്ടില് എന്റെ വീട്ടില് ഇന്റെ ഉപ്പ അങ്ങനെ പച്ച കറി നമ്മൾ കവറിൽ വെക്കുമല്ലോ അങ്ങനെ പച്ചക്കറി നല്ല ഉഷ് ഷാറയി ഉണ്ട അപ്പൊ ഒന്നുകൂടി നന്നായിക്കോട്ടെ വിചാരി ഇവരെ കൊണ്ടെന്ന്കാണ്ട്എല്ല് പൊടി ഇട്ടുകൊടുത്ത്ക്ക്ണ്
ആ
ത്തിരി വാടികാട് നിക്കണു നല്ല എന്താ വച്ചാ വേനൽക്കാലം അല്ലേ മഴക്കാല ആവുമ്പ അത്ര വലിയ പ്രശ്നമില്ല കാരണം മഴ ഇങ്ങനെ പെയ്തുകോണ്ടേയി
എങ്കിലും ഈ ഇല്ലില്ല അത് വാടുന്നത് മാത്രല്ല
ഉം അത് കരിഞ്ഞു പോയി
ആ കരിഞ്ഞു പോലും മാത്രല്ല
ഉം
എല്ല്പൊടിയുടെ കരിഞ്ഞ് ചിലപ്പോ ഇതങ്ങനെ അത് ഓരോ
അതെ ഈ ഏ നിങ്ങള് പറയുന്നത് ഒരു ക്ലിയർ ഇല്ല അതായത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് കേൾക്കണ്ട്
ആണോ ഇപ്പ്
ആം കെ യാണ്
ആ അതെ റേഞ്ച് പ്രശ്നം ആണോന്ന് തോന്നുന്നു ആ ഓക്കെ അപ്പൊ അങ്ങനെ കേട്ടിരുന്ന ഞാൻ പറഞ്ഞത്
ആ ഞാൻ ആ എല്ലുപൊടി നമ്മള് ഡയറക്റ്റ് ഇട്ട് പെട്ടെന്ന് വാടും
വാടും അതെ അതെ ഞാൻ ബെസ്റ്റ് ഇത എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏ നമ്മുടെ ചകിരിച്ചോറല്ലേ ചകിരിച്ചോറാണ് ബെസ്റ്റ് വളം ഉ നമ്മള് ചെടി ഇടുമ്പോൾ തന്നെ നമ്മുടെ ഈ ചകരിച്ചോറ് കുറച്ച് ചേർ ത്തിട്ട കഴിഞ്ഞാല് ആ് ചെടികൾക്ക് പെ പെട്ടെന്ന് നന്നായിട്ട് വളരാനുള്ളൊ ഒരു ഇത് കിട്ട
ആ ഞാൻ നമ്മള് പച്ചക്കറൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ ചെയ്യല് പച്ചകിരിച്ചോറ് ആദ്യം ആദ്യം കൊറച്ച് കരിലകൾ ഇടും എന്നിട്ട് പിന്ന എന്നിട്ട് അതിന് മുകളില്
കാരണം നമ്മള് ആ എന്താന്ന് വെച്ചാൽ കല്ലുകളൾ ഇട്ടില്ലെങ്കിൽ ഈ ചട്ട ക്കെ കല്ലുകൾ ഇട്ടില്ലെങ്കിൽ ഈ ഈ വെള്ളം പോകാനായിട്ട് അേ നമ്മൾ ഈ നമ്മള് ചേർക്കുന്നത്ത് നമ്മുടെ മണ്ണ് എത്ര ഇതായിരിക്കുംന്ന് പറയാൻ പറ്റില്ല മണ്ണ എങ്ങാനും താഴെ ഉറച്ച്പോയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തി ന് പുറത്തേ പോകാനുള്ള ഇത് പറ്റൂല നമ്മൾ ഓൾറെഡി ഇതിനന് ചട്ടികൾക്ക ഇങ്ങനെ തുള ഉണ്ടാകും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ആ ഈ തുളയുടെ ഈ ഭാഗ ങ്ങളില് മണ്ണ് ക കേറി ഇടിക്കാതിരിക്കും വചെറിയ ചെറ ചെറിയീന്ന്െച്ചത്തി മീഡിയം സൈസ് കല്ലുകൾ ആദ്യം പാകാം എന്നിട്ട് അതിനകത്തേക്ക് കരിയല ഇടാം ആഹ് അങ്ങനെ ചെയ്ത അതിനകത്തേക്ക് കരിയല്ലീടാ ആ് പിന്നെ ചകിരിച്ചോറ് ഇടാ അതിന്റെ മുകളിലേക്ക് മണ്ണിടാം അപ്പ മണ്ണ അങ്ങനെ താഴ്ത്തേക്ക് ഇറങ്ങി ആ ഓ തടയൂല
ഉം
അങ്ങനെ ഓട്ട അടയാണ്ടിരുന്ന ഈ ചെടികൾക്ക് ഇങ്ങനെ വെള്ളം ഉറങ്ങാൻ പറ്റും ആഹ ചാണകപ്പൊടി അതും നല്ലതാ നല്ല ഉണക്കി ആ് ഉണക്കി എടുത്ത് വെച്ച കഴിഞ്ഞാലുണ്ടല്ലോ സാധനവും നല്ല ബേസ്
ആ ചാണകപ്പൊടി നല്ല ഉള്ളണെ നല്ല ഉണ്ടാകും ഉ പച്ചക്കറി കെട്ടാലേ നല്ല തളിർത്ത് നല്ല
നല്ല കായുണ്ടാവും അതെയോ അതെ അതെ അതെ എല്ലാ ചെടികൾ എല്ലാ ചെടികൾക്കും ഉം നല്ലതാണ്. ചാണകപ്പൊടി ആ അത് മാത്രല്ല പിന്നെ വേറെ എന്റെ വീ അത്യാവശ്യം ചെടികൾണ്ട് ഈ കലാത്തിയ ആഹ് കലാത്തിയുടെ തന്നെ വെറൈറ്റീസ് ഇണ്ട്. പിന്നെ നമ്മുടെ ഹ് മറ്റേ മണിപ്ലാന്റിന്റെ തന്നെയുണ്ട്.
ആ ഈ മണി പ്ലാന്റ് ശരിക്കും വാടാൻ പാടില്ല. അ പറലരെ ശരിയാണോ
അതൊന്നുല്യ അങ്ങനെൊന്നുല്ല ചെടികള് നമ്മള് സൂക്ഷിക്കുന്നതിനനുസരിച്ച് അതൊക്കെ ഓരോ മിത്താണ് ഉ ഓരോ ഓരോരുത്തർ പറഞ്ഞുണ്ടാ നമ്മള് ചേയിച്ച ചെടികളൊക്കെ സൂക്ഷിക്കുന്നതിനനുസ ൻസരിച്ച് അത് വാടും അത് ആഹ് വാടും ഈ മണിപ്ലാന്റ് ഒക്കെ നമുക്ക് വേണെങ്കിൽ ബോട്ടിലൊക്കെയി വീടിന്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതാണ് അങ്ങനെയൊക്കെ ഉള്ളത് നല്ലതാ അങ്ങനെ അതൊക്കെ നോൽ ത്താണ് അത് പിന്നെ ഓരോരുടെ വിശ്വാസ ആതുക കൊണ്ട് നമുക്ക് അതിനകത്തൊന്ന പറയാൻ പറ്റു റ്റൂല അവരെ ഓരോരുത്തർ വിശ്വസിക്കാൻ. മണിപ്ലാന്റ് ഒക്കെ വള അത്ത മണി പ്ലാന്റ് നമ്മള് ഈ വലിയ മരത്തിലേക്ക് കയറിപിടിക്കുന്ന വലിയ ഇല ഉള്ള. അതാണ് ആളുകള ആഹ് അതാണ് ആളുകൾ വളർത്താത്തത് ഈ ചെറിയ തരം ഇപ്പൊ നമ്മളിങ്ങനെ ആ അതെ അതെ ഇപ്പൊ ഈ ചെറിയ ഇലകളുള്ളത് ചട്ടികളിൽ ഇങ്ങനെ കൂട്ടം കൂടി വളരുന്ന അതൊക്കെ നല്ലതാ അതൊക്കെ നമ്മളെ വീട്ടിൽ വച്ച ന്നാലും ഭംഗിയുണ്ട് വളർത്താൻ പെട്ടെന്ന് സുഖമാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ വളങ്ങളോ കൂടുതൽ വെള്ളോ ഇതൊന്നും വേണ്ട ആഹ് കുറച്ച മതി ആ അതെ അതെ അതെ പിന്നെ ഞ സ്നേക്ക പ്ലാന്റ് പറഞ്ഞട്ടുള്ള പലാന്റല്ലേ ഇനെ പാമ്പ പോലെ വളഞ്ഞു വളഞ്ഞ ഇങ്ങനെ പച്ചക്കള ആ ആ അതും വള അതാ നമുക്ക് വേറെ ഒന്നും വേണ്ട എവിടെ വെച്ചാലും വളന്നോളും എത്ര തൈ വേണമെങ്കിലും വന്നോളും പിന്നെ എലിഫന്റ് ഇയർസ് ന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാനെങ്കി അറിയോ ഇങ്ങനെ പ ച്ച നമ്മുടെ ചേമ്പല പോലെ ഇരിക്കും പ പച്ച കളറ് നല്ല കടും പച്ച കളറ് ആ ചേമ്പില പോലെ തന്നെ നല്ല പച്ചക്കളറ് അയിനാത്ത് ഇങ്ങനെ വെള്ള വരഒള്ള ചെടി
ആഹ് ന കേട്ട്ക്കുണു പക്ഷേ നമ്മങ്ങൾ കണ്ടിട്ടുണ്ടാവൂല്ല
ത്ത് പറഞ്ഞിട്ടുള്ള ചെടിയാണ് അതും നല്ല ഇതാണ് അപ്പൊ നമ്മുടെ ഈ ചേമ്പിന്റെ ഈ വിഭാഗത്തിൽപ്പെട്ട ആ ഇതില്ലേ അ അ ആ ചെടികളൊ ക്ക
ആഹ് കൊറെ ഇങ്ങനെ ഈ പച്ച ഇലമേ റോ
റോസ് അതെ അതെയാ അങ്ങനെ അങ്ങനെ വെള്ളപ്പുള്ളികള്ഒള്ളെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളർത്താൻ ഭയങ്കര ഇതാണ് അതി വെറൈറ്റി ഉണ്ട് പിന്നെ കലാത്തി വെറൈ റ്റീസ്‌ ഇണ്ട് പിന്നെ അഗ്ലോണിമ അഗ്ലോണിമ ഏതാണെന്ന് മനസ്സിലായോ ആ മറ്റേ പിങ്ക് കളറ് ഇല പോലെ ഉള്ളതില് ഇഹ് ഗ്രീൻ കളറ് ഒക്കെ ഉണ്ടാവില്ലേ പിങ്ക് കളർ അല്ലേല് ഗ്രീൻ കളർ ഗ്രീൻ കളർ ഇലേൽ വയിറ്റ്
ഞാൻ കേട്ടിക്കുണുന്നല്ലാതെ എനിക്ക് അങ്ങനത്തെ കളക്ഷനൊന്നു ഇല്ല
അതങ്ങനെ ഇതും വളർത്താൻ നല്ല ഇതാണ് അപ്പൊ അങ്ങനെ വളർത്ത്ന്നത് ഈ ഇല സത്യത്തില് നമ്മള് ഈ പൂ പൂവൂള്ള ചെടികളെ ക്കാളും വളർത്താൻ ഈസി ഇങ്ങനെ ഇലകള് ഉള്ള ചെടികളാ
ആഹ് ആഹ്
പൂവ് ഉള്ളത് നമ്മള് എപ്പോഴും പൂവ് കാണുന്നി ല്ലാ വല്ലപ്പോഴും പക്ഷെ കാണാൻ ഭംഗി പൂവാണ് പിന്നെണ്ട് നമ്മുടെ പെ റ്റോണിയാന്ന് പറഞ്ഞിട്ടുള്ള ചെടിയുണ്ട് അതിങ്ങനെ ഹാങ്ങിഗ് പൂ ഹാങ്ങിങ് ആണ് അപ്പൊ നമ്മളിങ്ങനെ ഹാങ് ചെയ്തി ഇട്ട് കഴിഞ്ഞാൽ ആ അതിനകത്ത് ഇങ്ങനെ ഒരു കുഞ്ഞി കുഞ്ഞി പൂക്കളില്ലേ അതന്നെ അതിന ട്ടിങ്ങനെ ഉ പൂ കുഞ്ഞു കുഞ്ഞു പൂക്കള് നല്ല
നമ്മളെ വീടിന് മുൻപിലൊക്കെ കാണാല്ലോ ചിലവർ ഇങ്ങനെ തൂക്കിടും ഒരു ചെറിയ ചട്ടിൽ ഇങ്ങനെ ആ ആ
ആ തൂക്കി ഇങ്ങനെ ഹാങ്ങിങ് പ്ലാൻറ്സ് ഒരുപാടുണ്ട് നമുക്ക് ഹാഗിംഗ് പ്ലാൻസ് ഒക്കെപാട് വന്നെ ഈ
വേറെയൊരു എന്താലോ എന്തെും പേര് വേറെ എന്തൊരു പേരുണ്ടല്ലോ അത് നിറയ കൊല കൊലായിട്ട് വരും ഒരു ഇല അനുസരിച്ച് ചെറിയ ഇലാണിത് ത്തേന് പേര് അ
ഈ ഈ നമ്മുടെ നാലു മണി ഇത് ആ മറ്റേ നമ്മുടെ
ത്തിൻ പേര് എനിക്ക് ഓർമ്മല്ല
ആഹ് നല്ല രസാണത് അതെ അതെ അതെ പുല്ല് പുല്ല് പോലെ ഇരിക്കുന്നത് അത ഏത ഇവിടെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് പേര് നമുക്ക് ഇങ്ങനെ കെട്ടുന്നില്ല ആ
അത് നല്ല ഭംഗിയാണ് കാണാൻ
ആഹ് അ അതെ അതെ ഇത് അതിന്റെ തന്നെ ഒരു കുഞ്ഞി കുഞ്ഞി ഇതുപോലെ തന്നെ വേറെ ഉണ്ട് അതേപോലത്തെ രണ്ട മൂന്ന് വെറൈറ്റീസ്ണ്ട്
ആഹ്
ആഹ് പിന്നെ പിന്നെ എന്താ ചെടികള് ഇതൊക്കെ വളർത്താൻ ഭയങ്കര ഈ ഇങ്ങനെയുള്ള ചെടികളാണ് ഈസി